സുഖ ആഹ് കേക്കാം പറഞ്ഞോ സുഖണോ?
ആഹ് സുഖായിട്ടിരിക്കുന്നു അവിടെയോ?
ഇവിടെയും സുഖമായിട്ടിരിക്കുന്ന്.
ആഹ് മഴ ഒക്കെ ആയതുകൊണ്ട് ചെറിയൊരു പനിയുടെ ലക്ഷണം കാണുന്നുണ്ട്. ഒരു വൈയ്യായിക പോലോണ്ടനിക്ക്. ഉം ഉം ഭയങ്കര മഴയും. ഏഹ്, എനിക്ക് തോന്നുന്നു ഞാനന്ന് തുണിയെടുക്കാനായിട്ട് വെളിയിൽ ഇറങ്ങിയായിരുന്നു. അപ്പൊ ചിലപ്പോ ചാറ്റിലൊന്നും ഉണ്ട് അത്രയേ ചെയ്തള്ളൂ അപ്പോഴത്തേക്കും ദേ പനിയായി.
ഓഹ് അലർജി എന്തെങ്കിലും ഉള്ള ആളാണോ അതെ പെട്ടെന്ന് ഇങ്ങനെ പനി വരുന്ന ആളാണോ.
ഇല്ല, എനിക്ക് അങ്ങനെ പെട്ടന്ന് പനിയൊന്നും വരുന്ന അല്ല. പിന്നെ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഇരുന്നപ്പ പൂച്ച ഒന്ന് മാന്തിയെ. അപ്പം പുച്ചയൊന്ന് മാന്തി കഴിഞ്ഞ്. ആഹ്, ഞാൻ ഇൻചക്ഷൻ എടുത്തില്ല. കുഞ്ഞു പൂച്ച ആയിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ച മാന്തിയ കുഴപ്പമില്ലല്ലോ. അപ്പൊ ഇനി അതുകൊണ്ടാണോ ഇങ്ങനെ പെട്ടെന്ന് പിടിച്ചന്നറിയത്തില്ല ചിലപ്പോ. ഇപ്പം ഇങ്ങനെ പൂച്ചയൊക്കെ ക കടിക്കോ മന്തക്കെ ചെയ്യുമ്പോൾ നമ്മുടെ പ്രതിരോധ ശക്തി കുറയവല്ലോ. ഇനി അത് വല്ലത് ഉണ്ടോന്ന് അറിയത്തില്ല അപ്പം നാളെ എന്തായാലും പോയിട്ട് സുചിയോവല്ലോ എടുക്കണം ചിലപ്പോ അതിന്റെ പനിയും വരുമല്ലോ.
ഓഹ് ഓഹ്
ഉം അങ്ങനെ ആണോന്ന് അറിയട്ടെ.
ഈ പൂച്ചള്ളിയാലേ അവര് ടൈമ ല്ലേ ലിമിറ്റഡ് ഒരു ടൈം ഇല്ലേ അതിനുള്ളിൽ എടുക്കണ്ടായിരുന്ന ഇൻചക്ഷൻ ഇനി എടുത്താ അതിന് എഫക്റ്റ് ഉണ്ടാവോ.
നമ്മുടെ ദേഹത്ത് ഇപ്പൊ എന്തേലും പ പൂച്ച അള്ളിയൽ ഒരുരിത് കടപ്പുണ്ടെങ്കിൽ ട്ടീ ട്ടി എടുത്ത് കഴിഞ്ഞാല് എഫക്ട് വരും അത് പൊക്കോളും ഇല്ലങ്കി ഇപ്പം ഒരു മാസെന്നും ആയില്ല ഇന്നലെയോ മിഞ്ഞാന്നെ ആയിരുന്നു.
ഉം എന്നാലും എനിക്ക് എനിക്ക് തോന്നുന്നതെ എന്റെ ഒരു അറിവില് എത്ര ടൈമന്നുണ്ട് ഒര് രണ്ട് മൂന്ന് മണിക്കൂർ അങ്ങനെ എന്തോ ഇല്ലേ ഒരു ദിവസം അങ്ങനെഎന്തോ എനിക്ക് അങ്ങനെ തോന്നുന്നു.
അങ്ങനുണ്ട്. ഞാൻ എന്നെ നേരത്തെ പ്ലസ്റ്റുലങ്ങാണ്ട് പഠിക്കുമ്പോത്തെരു പൂച്ച കടിച്ചായിരുന്നു. അതിനെ ഞാൻ കേറി അറിയാതെ ചവിട്ടി അങ്ങനെങ്ങാണ്ട് അത് കടിച്ച് അപ്പൊ ശരിക്കും കടിച്ചായിരുന്നു അങ്ങ്. റെ അപ്പൊ അത് ഞാന് രണ്ടുസം കഴിഞ്ഞിട്ട് ട്ടങ്ങാണ്ടാ പോയിട്ട് ട്ടീ ട്ടി എടുത്തെ ഇഞ്ചക്ഷൻ എടുത്തെ.
ഇതിന് ട്ടി ട്ടി ആണോ എടുക്കുന്നേ?
ആഹ് റ്റി റ്റി എടുക്കുന്നേ
ആ അല്ലാത്ത പേവിഷ ബാധയ്ക്കുള്ള അങ്ങനെല്ലല്ലേ
അത് പട്ടി കടിക്കുമ്പഴാണ് ആ അത് എടുക്കുന്നേ
ഓ ഓ ഓ
പൂച്ചക്ക് അത്ര വെഷല്ലാന്ന് തോന്നുന്നു പക്ഷെ പട്ടിക്കാണ് ഭയങ്കര പേ പിടിക്ക്ണ പട്ടിക്കല്ലേ അപ്പൊ പട്ട് പട്ടി കടിച്ചാലാണ് അത്രയും പ്രശ്നമെന്ന് എനിക്ക് തോന്നുന്നെ പൂച്ചക്ക് അത്രയും കൊഴപ്പവില്ല
ഹലോ
ഹാ പൂച്ചക്ക് അത്രയും കൊഴപ്പവില്ല
ഓ ഓ ഓ
ആഹ്
എങ്ങനെ വീട്ടിൽ വളത്തുന്ന പൂച്ച തന്നെയായിരുന്നോ
ആ അത് കുഞ്ഞൊരു പൂച്ച കുഞ്ഞാ അത് വീട്ടി വളർത്തുന്നതാ
ഓ ഓ
നമ്മള് വല്ല്യ പൂച്ചക്കെയാണ് നമ്മള് പെട്ടെന്ന് പേടിക്കും കുഞ്ഞായതുകൊണ്ട് ചെറുതായിട്ടും മാന്ത്യപ്പം ഞാ ത്ര കാര്യക്കി ഇനി അതിന്റെ തന്നെ പനിയണോന്ന് അറിയ ത്തില്ല ഇപ്പ എല്ലാർക്കും അങ്ങ് പനിയും വയ്യാഴികയല്ലേ
ആഹ് അതാണ്
ഉം അതുകൂലെ നമുക്ക് ഒന്നും പറയാം
മാറിയിട്ട് മഴ തെടങ്ങിയപ്പോ എല്ലാവർക്കും അസുഖങ്ങള് പിടിച്ച്
അതെ അതെ ഇവടെ അമ്മക്ക് പനിയാരുന്നു അപ്പം അമ്മാടെ കൊറച്ച് കൊറഞ്ഞായിരുന്നു ചെലപ്പോ അതിന്റെ ആണോ ഇനിയും പനീന്ന് അറിയത്തില്ല അങ്ങനെ ഉണ്ടല്ലോ
ആഹ് അത് വരും അത് വരാൻ നല്ല സാധ്യത ഉണ്ട് കാരണം വീട്ടിൽ ഒരാൾക്ക് പനി വന്നാ അത് നമ്മക്കും കൂടെ പകരാനുള്ള പ്രത്യേകിച്ച് അമ്മയൊക്കെ ആകുമ്പോ നമ്മള് നല്ല അടുത്ത് ഇടപഴകുന്നവരല്ലേ
ആ അതെ
ഉം
അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് ആഹ് അതുകൊണ്ട് ചെലപ്പോ അതാണോന്ന് അറി നമ്മക്ക് എന്താന്ന് അറിയാത്ത കൊണ്ട് ഒരു ടെൻഷനുണ്ട് പെട്ടെന്ന് പനി പിടിച്ചപ്പഴേ
ഓ
ഉം പിന്നെ അവിടെ എന്തോണ്ട് വിശേഷം
ഇവിടെ വിശേഷം പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുല്ല ഇങ്ങനെ പോവുന്ന് പാരസെറ്റാമോള് ടാബ്ലറ്റ് ഒന്നും കഴിച്ചില്ല
ഇപ്പം അങ്ങോട്ട് തെടങ്ങിയതേ ഒള്ളൊണ്ട് ഞാൻ പിന്നെ കഴിച്ചില്ല പാരസെറ്റമോള് എപ്പഴും പാരസെറ്റാമോളാണേ കഴിക്കുന്നത് അത് ഒരുപാട് കഴിക്കല്ലെന്നല്ലേ
ആഹ് ഒരുപാട് കഴിക്കാൻ പാടില്ല
ആഹ് അതു കൊണ്ടേ ഒരുപാട് കഴിച്ചാല് നമുക്ക് കിഡ്നിക്കൊക്കെ എന്തിന പ്രശ്നം വന്നാലേ
ഉം ഉം
ആഹ് പിന്നെ അവിടെ എന്താ കുഞ്ഞൊറങ്ങിയോ?
ആഹ് ഇപ്പ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഉറക്കിയിട്ടേ ഉള്ളു ഇല്ലെങ്കിലേ രാവിലെ എണീക്കാൻ ഭയങ്കര പാടാ രാവിലെ ഒരു ഏഴ് മണി ഏഴേ കാലിനെങ്കിലും മാക്സിമം ഏഴേ കാലിനെങ്കിലും എണീറ്റാലെ എട്ടരക്ക് അവളെ റെഡിയാക്കി വിടാൻ പറ്റുവൊള്ളു കാരണം ഫുഡ് കഴിക്കാൻ ഇരുന്നാ ഒരു മണിക്കൂറെങ്കിലും വേണം
ആഹ് അങ്ങനുണ്ടല്ലേ. കു കുഞ്ഞ് എത്രയിലാ
എൽ കെ ജി
ആഹ് ആഹ് പെങ്കുഞ്ഞാല്ലേ
ആഹ് പെൺകുട്ടി നാലര വയസ്സ്
ആഹ് ഭയങ്കര സംസാര പ്രി യാണോ അതോ പാവാണോ? ഒന്നും അങ്ങനെ മിണ്ടാത്ത കുഞ്ഞാണോ?
നല്ല സംസാരാ
ആഹ് ആണല്ലേ
ഉം
ചെല പേ എല്ലാത ഓരോന്നും ഓരോ ടൈപ്പാണല്ലോ ഓരോ കുട്ടി
ഉം അതെ
ചിലര് ഭയങ്കര സംസാരായിരിക്കും എനിക്കൊന്ന് ആമ്പിള്ളേരാന്ന് തോന്നുന്നു സംസാര കുറവ്
അതെ
പെമ്പിള്ളേരെല്ലാം വായാടികളാ. നമ്മളും കുഞ്ഞിലെ അങ്ങനല്ലാരുന്നൊ ആഹ് പിന്നെ എന്തായിരുന്നു ഇന്ന് ആണോ ഡാൻസും പാട്ടും ഒക്കെ പഠിക്കുന്നുണ്ടോ കുഞ്ഞ്
അങ്ങനെ പ്രത്യേകിച്ച് അതിനായിട്ട് പഠിക്കാൻ വിടണില്ല. അല്ലാതെ അവള് തന്നെ സ്വന്തായി ട്ട് ഓരോന്ന് ചെയ്യും
ആഹ് കുഞ്ഞ് ഇച്ചിരി കൂടെ വലുതായിട്ട് പഠിക്കാൻ വിടാ അല്ലേ
അതെ അതെ അല്ലാതെ ഇപ്പം എല്ലാ ഭാരവും കൂടെ ഒരുമിച്ചെടുത്ത് വെച്ചു കൊടുക്കണ്ടാന്ന് വിചാരിച്ചു
ആഹ് അതെ ഇച്ചിരൂടെ വലുത് ആകുമ്പോ അവളെന്താണോ പറയുന്നേന്ന് നോക്കാം
അതെ അവർക്ക് എന്താണോ ഇഷ്ടം അതിനനുസരിച്ച്
ആഹ് ഓരോരുത്തർക്കും ഓരോന്നല്ലേ ഇഷ്ടപ്പെടുവാ
അതെ
ചെല കുട്ടികൾക്ക് പാട്ട് ചിലർക്ക് ഡാൻസ് അത് ഓരോ പ്രായത്തിലേ അവർക്ക് ഓരോ ഇഷ്ടങ്ങൾ ഓരോ പ്രായത്തില്
അതെ
ആഹ് ഇപ്പം കരാട്ടയും കുംഫും ഒക്കെ പഠിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത് പെൺകുട്ടികളെ
അത് അതെ അതെ അത് ഇവര്ടെ സ് സ്കൂളില് തന്നെ ഫസ്റ്റ് സ്റ്റാൻഡേർട് തൊട്ട് നമുക്കിഷ്ടമുള്ള കരാട്ടയോ കുംഫുവൊ അങ്ങനെ ഏതിലെങ്കിലും ഒക്കെ കേറാന്നാ പറയുന്നെ
ആഹ് അങ്ങനെ ഒരു സ്കൂ എല്ലാ സ്കൂളുകളിലും അങ്ങനെ വരണം ഇപ്പം അല്ലാതെ പെൺകുട്ടികൾക്കൊന്നും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ആൺകു ട്ടികളെ വെറുതെ വിടുന്നില്ല. അപ്പഴാണ് പെൺകുട്ടികളെ
അതെ
ഉം ആൺകുട്ടികളെ പോലും
പെൺകുട്ടിക്ക് മാത്രമല്ല ആൺകുട്ടികൾക്കും ഇതെല്ലാം പഠിച്ചിരിക്കണം കാരണം നമ്മുടെ മുന്നെയൊക്കെ ആണെങ്കി പെൺകുട്ടികളെ മാത്രം ആര്ന്ന് നമ്മള് പേടിക്കേണ്ട അത് ഇപ്പൊ അങ്ങനെ അല്ല രണ്ടുപരെയും ഒരേ പോലെ ചൂഷണം ചെയ്യുന്ന കാലഘട്ട
അതെ അതെ അതെ ഭയങ്കരമായിട്ട് ഇപ്പം ആൺകുട്ടികളെ ആണെങ്കിലും നമുക്ക്. വിശ്വസിച്ച് ഒരിടത്ത് വിടാൻ പറ്റാത്ത അവസ്ഥയാ. ആരുടേം കൂടെ ഉം അതെ ആ അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളല്ലേ എന്തൊക്കെ വാർ
അതെ പ്രത്യേകിച്ച് മയ മയക്ക് മരുന്ന് പിന്നെ ഈ ലഹരി ഉപയോഗം. അതൊക്കെയാണ് ആൺകുട്ടികളെ പ്ര ഒരുപാട് ബാധി
അതെ ഈ കൂട്ടുകെട്ട് ശരിയല്ലെങ്കിൽ തീർന്ന്. കുട്ടികൾ ചെന്ന് പെടുന്നടം പോലെ ഇരിക്കും ചിലരുണ്ടല്ലോ. ഇങ്ങനെ നമ്മള് നല്ല കുട്ടികളാന്ന് എല്ലാരും പറയുന്നവരായിരിക്കും. പക്ഷെ ങ്കിലും ഇങ്ങനത്തെ പ്രശ്നങ്ങളെ ചെന്ന് പെടുന്നത്. പെട്ട് കഴിഞ്ഞ പിന്നെ പറഞ്ഞിട്ട് കാര്യ ഇല്ലല്ലോ.
അതെ
അല്ലേ?
മാക്സിമം അതിലൊന്നും. പോയ്‌ പെടാതെ ശ്രദ്ധിക്കണം ഈ ഗവൺമെന്റ് സ്കൂളുകളിലാണ് കൂടുതലും ഇതെന്നാ പറയുന്നേ.
ഉം അതെ.
ഉം
അവര് ശരിക്കും ശ്രദ്ധിക്കത്തൊന്നുല്ല.
അതെ
എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് കാരണം പ്രൈവറ്റിലാകുമ്പോ. അവര് കാശ് വാങ്ങിക്കുന്നതിന്റെ ഒരിത് കാണും അതായത്. ആഹ് നമ്മളിപ്പോ പ്രൈവറ്റ് ഹോസ്പിറ്റല് ആണെങ്കിലും. കാശ് വാങ്ങിക്കുന്നതിൻ്റെ ഒരിത് അവര് കാണിക്കും.
ആ ഒണ്ട് ഒണ്ട്.
ഉം അപ്പം ഗവർമെന്റ്ന്ന് വെച്ച് കഴിഞ്ഞാല്. ജോലിക്ക് കുറ പേര് പഠി അങ്ങനെ ഇല്ലാത്തവരായിരിക്കും ജോലിക്ക് കയറുന്നേ. നല്ല മാർക്കോ അങ്ങനെ സ്ഥാനങ്ങളൊക്കെ വെച്ച് കേറുവല്ലോ. ഓരോ ഇത്ര ശുപാർശയിലൊക്കെ പിന്നെ ഒക്കെ വരുമ്പം കുട്ടികളെ ആ ഒരുതില നോക്കത്തുള്ളൂ. പക്ഷെ മറ്റേെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് നാളെ ചെന്ന് വഴക്കുണ്ടാക്കും എന്ന് അവർക്ക് ഉറപ്പാണ്. പഠിക്കാത്ത എന്താന്ന് ചോദിച് ഞങ്ങള് ഫീസ് അടക്കുന്നല്ലേ ആ അതെ. അത് പ്രൈവറ്റിലാണെങ്കിലും ഉണ്ടാവും കാരണം അവരുടെ ആ ഒരു സ്കൂളിനെ ബാധിക്കുന്നതല്ലേ അല്ല ആശു ഒത്തിരി ബാധിക്കുന്നതല്ലേ.
അതെ
ഉം
അവിടെ എങ്ങനെ കുട്ടി ഗവണ്മെന്റിലാ പ്രൈവറ്റിലാ പഠിക്കുന്നേ?
പ്രൈവറ്റില്
ആ ഒരു കണക്കിന് അതാണ് നല്ലത്.
ആ അതെ കാരണം കാരണം ഗവൺമെന്റില് അങ്ങനെ. ഗവണ്മെന്റ് ഒന്നാമതെ പിള്ളേരില്ല.
അതെ
കുട്ടികൾ ഇല്ലല്ലോ.
ഇപ്പൊ വളരെ കുറവാണ്.
ഉം അതെ. അയിന്റെ കൂട്ടത്തി ഭയങ്കര ഇതായിട്ടൊന്നും നോക്കത്തൂല്ല അവര്.
അതെ അതെ.
ഇന്നലയെ അടുത്തുള്ള ഉം നമ്മള് ഇങ്ങനെ അത് ഇതൊക്കെ പറയുമെങ്കിലുവേ നമുക്കൊരു ഇതാവുമ്പോ സ്കൂൾ ബസ് വരും ഇവിടെ ഗവൺമെന്റിൽ ഒന്നും ങ്ങനെ സ്കൂൾ ബസ്സ് ഒന്നും ഇല്ല സൗകര്യമൊന്നും ഇല്ല
ഉം ഉം
ആ പക്ഷെ ഇവിടെ കൊഴപ്പില്ല നല്ല സ്കൂളും കാര്യം നല്ല നോക്കുന്നതൊക്കെയാ അതു കൊണ്ട് കൊഴപ്പില്ല നിങ്ങടെ എല്ലാ കാര്യവും നോക്കണല്ലോ
അതെ അതെ
ഉം
പിന്നെ നല്ല ഫീസാണ്
ആഹ് അതെ അതെ ഒന്നാം ക്ലാസ്സിൽ തന്നെ ഒരു ലക്ഷം രൂപൊക്കെയാണ് ചോദിക്കുന്നത് അതാണ്
അത ആഹ് അതാണ് അതാണ് ഭയങ്കര പ്രശ്നം ഇപ്പം
ക്ക് ഗവൺമെന്റാ നല്ലതന്ന് തോന്നും അത്രയും കാശ് പറയുമ്പഴേ പക്ഷേ രണ്ടും രണ്ട് ബോക്കാ
ആഹ് ഏകദേശം ഒന്നൊക്കെ ആവൂല്ലേ ഫസ്റ്റിലൊക്കെ
ആഹ് ഒന്നാവും ഒന്നടുത്താവും
ഉം ഉം
രണ്ട് പിള്ളേരുണ്ടെങ്കിൽ രണ്ടിനും അതുപോലെ ആവുല്ലോ
അതാണ് ഒരു കുട്ടി ആ ശരി എന്നാ
ആഹ് വിളിക്കാം